ഓഹ്.
ഹലോ. കേൾ ഓഹ് കേൾക്ക്ന്ന്ണ്ട് എന്താണ് വിശേഷ്ടം സുഖാണോ സുഖാണോ വിശേഷം എന്താ ചോയിക്ക ആഹ് മഴണ്ടോന്ന് ഇന്ന് മഴ ഇണ്ടാവുലേ എല്ലോട്ത്തും
ന്നല്ലാട്ത്ത് ഇവടെ ഒര് ഒരുമാതിരി മഴപ്പൊ പെയ്ത് പോയൊള്ളൂ
ആഹ് ഇവടിം അങ്ങനെത്തന്നെ ആഹ് ഇന്ന് മുതല് തൊടങ്ങുന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കണ്ടിരുന്നു ഇപ്പന്ന് ഇന്ന് രാവിലെ തന്നെ തൊടങ്ങി് ട്ട്ണ്ട് എന്താ പണി
എന്തു പണി ഇവിടെ ഓരോ പരിപാടിട്ക്കാ ഇന്നത്തെ രാ വീട് ക്ലീൻ ചെയ്യ
ഓഹോ ഓരോ ദിവസാണ്ട് എറങ്ങലാ ക്ലീനിങ്ങ്ന് ആഹ് ആരള്ളേ വീട്ടിലാരള്ളേ
ഇന്നിവിടെ എല്ലാരും ഉണ്ട് ഉം ഇതാ ഇവിടെ എന്റെ കയ്യില്ണ്ട് ആള് വന്ന്ട്ട് ഇന്ന്പ്പോ പോളിയൊക്കെ എടുക്കാൻ പോയിട്ട് പത്ത്
പത്ത്സം ലേ ആഹ് കു ആഹ് അത് ശെരി പിന്നെ ഫുഡൊക്കെ കൊട്ക്കലൊട്ത്ത്യോ
ഇല്ല കൊട്ക്കുന്നുണ്ട് ഇപ്പോ ഫുഡൊക്കെ കൊട്ത്ത് തൊടങ്ങി ഉം റാഗി കൊട്ക്കും ദോശ എല്ലാം കഴിക്ക്യും അത്യാശ്യ എല്ലാ അവള് കഴിക്കും ഇപ്പൊ ഉം
പല്ലൊക്കെ വന്ന്ണ്ടോ വന്ന്ണ്ടാവും ലേ മു ഇല്ല ഒറ്റൊന്നും വന്നില്ല
ഏഹ് ഏഹ് ഇതെന്താ വീണ് പൊട്ട്യേ ഇതെന്താ പൊട്ട്യേ ആഹ് കാറ്റ്
ആഹ് എന്താ പിന്നെ ഹസ്സ്‌ ഇല്ലേ
നമ്മ
ആരാ അമ്മണ്ടോ വീട്ടില്
ഞാ ഇപ്പേരും ഞ്ച് അഞ്ച്നിറ്റോണ്ട് വിളിക്കാം
ആഹ് ആഹ്
എന്ത് അതിപ്പോ ഞാൻ വെച്ചിട്ട് പോയൊള്ളൂ അതാണ് പൊട്ടിയത് അത് ഞാൻ വെച്ചിട്ട് പോയൊള്ളു